ഹലോ ഹലോ ഹലോ ആഹ് ഹലോ കേക്കാമോ ആഹ് കേക്കാം കേക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
എന്നാ ഒണ്ട് വിശേഷം. ഓ വിശേഷം ഒന്നുല്ലാ
നല്ല വിശേഷം ആഹ് ചായയൊക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു.
ഉം ചായ ഒക്കെ കുടിച്ചോ
ആഹ്
ആഹ് പിന്നെ ഇന്ന് ഞായറാഴ്ച്ചയായിട്ടെന്നാ പണിയെല്ലാം കഴിഞ്ഞോ ആ ഞങ്ങള് ചായ കുടിച്ചു
പണിയൊന്നും കഴിഞ്ഞില്ല പണിയൊക്കെ ഒണ്ട് ഇല്ല പണികളൊക്കെ ഇങ്ങനെ ഒണ്ട് ഞായറാഴ്ച ആയത് കൊണ്ട് പണി ഇല്ലാന്നില്ലല്ലോ ഉണ്ട് പണിയൊക്കെ മം പിള്ളേരൊക്കെ എന്നാ പറയുന്നു
കൊള്ളാതന്ന സുഖം ആയിട്ടിരി ക്കുന്നോ പനിയാ എല്ലാർക്കും. പിള്ളാരൊക്കെ അങ്ങനെ ഇരിക്കുന്നു പനിയായിരുന്നു എല്ലാവർക്കും. മരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇങ്ങനൊക്കെ ഇരിക്കുന്നു ഒവ്ടെ
ആഹ്
കാലാവസ്ഥയെടാ തോന്ന്ണെ. വിടെ രാവിലെ രണ്ട് മൂന്ന് ദിവസമായി പനിയായിട്ട്
ഉം ഹും മരുന്നൊന്നും മേടിച്ചില്ലേ
മരുന്ന് മേടിച്ചു മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ
ആഹ് മരുന്ന് കഴിച്ചിട്ട് കൊറവായില്ലേ
ആഹ് ആഹ് ഇന്ന ഇന്നലെ പോയാ മരുന്ന് മേടിച്ചേ വൈറൽ ഫീവറിന്റെ മരുന്നാ കൊടുത്തത് അത് കഴിച്ചപ്പോഴ് തന്നെ ഇളയാക്കും പനിയായി ഇന്നലെ തൊട്ട് ആ പിന്നെ അതെ രണ്ട് സെയിം മരുന്ന് തന്നെ രണ്ടു പേർക്കും കൊടുത്തെ
ആഹ് ന്നിട്ട് കുറഞ്ഞോ?
കഴിക്കുന്നു ആഹ് കൊറവുണ്ട് ചെറുതായിട്ട് പിന്നെ അങ്ങ് ക്ഷീണ വാ അവർക്ക് പ പ പനി വന്നപ്പത്തേന്
ആഹ് ഹഹ് എങ്ങനാ വെള്ളം കുടിത്തീ
കിടന്നങ്ങുറക്കവാ ഭക്ഷണവും കഴിച്ച് മക്രുന്നും കഴിച്
കഞ്ഞിയായിട്ട് കുടിക്കുല്ലേ?
ആ ഞാനിന്ന് എല്ലാർക്കും വയഞ്ഞോണ്ട് അതുകൊണ്ട് കഞ്ഞിയങ്ങാക്കി. ഉചക്ക് കഞ്ഞി വെച്ച്.
എല്ലാരേും കുടിച്ചോ?
എല്ലാരും ആ എല്ലാരും അത് കുടിച്ചു അമ്മയ്ക്കും വയ്യായിരുന്നു.
അമ്മക്കും പനി.
അതെ ആ അമ്മക്ക് പനിയല്ല അമ്മയ്ക്ക് ശരീരവേദനയോ. ഓക്കെ ഒരുതലവേദനൊക്കായിരുന്നു ഇന്നലെ പോയപ്പോ ചെവിയൊക്കെക്ക്. അത് ക അത് കഴിച്ചു ഇന്നലെ ഒറങ്ങി കിടന്ന ഉറക്ക ഉറക്ക ക്ഷീണം.
രാവിലെ ആയപ്പ എണ്ണിക്കാൻ വയ്യ. ആ അപ്പൊ പിന്നെ ഇന്ന് മൊത്തം കിടന്നങ്ങ് ഒറങ്ങി. പിന്നേ കഞ്ഞി വെച്ചു. ഉച്ചക്ക് ചോറ് കഴി െച്ച ല്ലാരും അ ചെറുപയറും ഉലുവായിട്ട് കഞ്ഞി വെച്ച.
ആ
ഉം
കുറവുണ്ടോ അത് അമ്മക്ക്. ചെവി കേക്കതില്ല ഞ്ഞിട്ട്അമ്മ ഇതിനെ കൊണ്ട് ഇ എൻ ഡി യെ കാണിച്ചു. മരുന്ന് മരുന്ന് അപ്പൊ അവര് ഇയർ ബാലൻസിന്ന് ടാബ്ല്റ്റൂടെ കൊടുത്തു.
ഇയർബാലൻസ്.
ആഹ പറന്നാള ഒന്ന് വന്ന്വീണതാ വീണ്. വർഷ ആയതാ ഒരു വർഷ ആയത ആ അപ്പൊ എപ്പോഴും ആ ഇട
ഹൃദയത്തിന്റെ പ്രശ്നമുണ്ടോ?
അത് ഹാർട്ടിന്റെ മേ ആർട്ടിന്റെ മിടിപ്പ് കൊ കൊറവായിരുന്നു അത്. അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ അത്ങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നാ.
ആ
മർന്ന് മേടിച്ച് കഴിച്ചു. ഇങ്ങ ഒരു ക്ഷീണമായിട്ട് കെടന്നാ?
ആ ആ
ആ
ആ ആ വേറെങ്ങാണ്ട് ഭാത്ത് എവിടെയൊക്കെ. വേറെ എവിടയൊക്ക എന്നാ വാർത്തയുള്ളേ.
ഏ
ഭയങ്കര മഴയാന്നേ മഴ തോർന്നിട്ടൊരു കാര്യം നടക്കുല്ല. അതൊകൊണ്ടെ ന്നെ ഒന്നായി മാറുന്നില്ല അസുഖങ്ങളും.
ഏ
എന്നെയ ഇവിടെ വെള്ളമൊക്കെ ആ ഇപ്പോ മഴയെല്ലാം കൂടെ പെയത് കണ ഇതെല്ലാം വെള്ളം എല്ലാം കൂടി മോശം കളറില്ല വെള്ളവും.
ആണോ വെള്ളക്കെ സൂക്ഷിക്കണം കേട്ടോ വെള്ളം തിളപ്പിച്ച് കുടിക്ക് അടുപ്പത്ത് വെച്ചായാലും തെള- പ്പിക്ക് ഒരു കാലം വെള്ളം വെറക് വെച്ച് തെളപ്പീല്ല തിളപ്പിചേച്ച് കുടിക്ക്. പച്ചവെള്ളം കുടിക്കരുത് ഒരു കാരണവശാലും ഇപ്പം
ഞാൻ പച്ചളളം കുടിക്കാറില്ല ഞാന് കട്ടൻ ചായ പോലാക്കിയങ് കുടിക്കും ആ കെൺറ്റിലെ വെള്ള ഉണ്ട് അത് ഞാൻ നല്ലായിട്ട് തിളപ്പിച്ച് കട്ടൻ ചായ പോലോ ഒക്കെ ആക്കിയ കു കുടിക്കുന്നേ
ആഹ ആഹ
ആങ്ങനെ കുടിക്കുന്നെ ന ഇവരോടൊക്കെ പറയാനല്ലേ പ അവര് അവരൊക്കെ ഓടിപ്പോയി പച്ചെളം എടുത്ത് കുടിക്കും പറഞ്ഞാലൊന്നും കേക്കത്തില്ലനെ എല്ലാര്യേ അവധി മനസിലാക്കാൻ ഭയങ്കര പാടാ
അഹ അഹ അഹ അഹ
ആതൊക്കെ കൊണ്ട് പിന്നെ അ
ഉം വെറെന്നാ.
വേറെ പിന്നെ നല്ല വിശേഷം അവിടെ പോകണ് അവിടെ ങ്ങനെണ്ട് പിള്ളേർക്കൊക്കെ
വിടെ പിള്ളേർക്കൊന്നും ദൈവന്റെ കൃപയാലേ കൊഴപ്പമൊന്നുല്ല ഇതുവരെ ആയിട്ട്
ആഹ പടുത്തൊക്കെ നല്ലായിട്ട് പോവുന്നാ
ആഹ്‌ പഠിത്തൊക്കെ പഠിക്കുന്നന്നൊക്കെ പറയുന്നുണ്ട് പിള്ളാരെ.
ആഹ
ഉം പഠിക്കുന്നു ഏ
ട്യൂഷനോക്കെണ്ടോ സാർ
ആഹ് ട്യൂഷനൊക്കെ വിടുന്നുണ്ടട
ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ?
ഉം
പഠിക്കാൻ പറയാനോ പത്താ പത്താം ക്ലാസാണോ ഇവിടെ പത്താം ക്ലാസാ
ആഹ്‌ പത്താം ക്ലാസിലാ.
ആ ഇവിടെ നീ ഇപ്പ ഈവനിങ് ക്ലാസക്കെ സ്റ്റാർട്ട് ചെയ്യ്യാസ്കൂൾ അതാ
ലൈറ്റ ആയിട്ടൊക്കെ വരാൻ പറ്റുള്ളൂർക്ക്
ഈവനിങ്ങ് ക്ലാസ?
സ്റ്റാർട്ട് ചെയ്യുന്നന്ന് പറയുന്നു
ആ ഞങ്ങൾക്ക് ഇവിടെ ഈവനിംഗങ് ക്ലാസ് ഉണ്ട് ഈവനിങ്ങും മോർണിങ്ങും ഒക്കെ ക്ലാസ് ഉണ്ട്.
ആഹ്‌ ർക്കിക്ക് ആ ഇവർക് ഇപ്പ നാളെത്തോട്ട് തടങ്ങുന്ന ഇവനിംഗ് ക്ലാസ് അവർക്ക് പിന്നെ കൊഴപ്പില്ല പഠിപ്പി ചെലപാടങ്ങളും തീർത്ത വന്നേക്കോ ഓൾറെഡി നേരത്തെ തന്നെ.
ട്ടോ
ആ തീർത്ത് റിവിഷനും എക്സാമുക്കെ ആയിട്ട് നടകുവ
ആഹ ഹ ഹ
ഓണ പരീക്ഷടെ പഠിപ്പിച്ചിട്ട് അവരെ റിവിഷൻ ഇടുകെ എക്സാം ഇടുകെ സം കുറച് കുറച് പാഠങ്ങങ്ങളത് ചോദ്യം ചോദിക്കൊക്കെ ആയിട്ടങ്ങനെ റീവൈൻഡ് ചെയ്തെടുക്കുവാ
ആഹ്‌ ആഹ്‌
ലാലൗ പാടം നല്ല തറവായിക്കോളും മറ്റേ ലൗ അട്ന്നേ കഷ്ടപ്പാട് വരത്തില്ല ഓരോ ചാപ്റ്റർ വീതം പരീക്ഷ ഇടുന്നുണ്ട്
ആഹ്
അനെയ ഡയലി ചോദ്യം ചോദിച്ചും ഒക്കെ അ റിവൈന്റ് യിത് ഏടുത്തോണ്ടിരിക്കു
ഉം ആ
അതണ്ടക്കെ അവർക്ക് വലിയ കൊഴപ്പില്ലാന്ന ഹ്മ്മ്
രാവിലെ വൈകിട്ടും
ആ ഇവർക് രാവിലെ സാധാരണ പോലെ ഉള്ളൂ പിന്നെ വൈകിട്ട് നാലേ മുക്കാല് വരെ ആക്കി ക്ലാസ്സ്
ആ പിള്ളേര് പോകുന്നുണ്ട് രാവിലെയും വൈകിട്ടും
മ്
അഹ് ആ ഹാ
എങ്ങനെയ അപ്പൊ എനി ട്യൂഷനൊക്കെ ഒരുപാട് ചേഞ്ചിങ്
ആഹ് ഹ ഹ ആഹ്
പിന്നെ ഇ പ്രാവശ്യം പയേ എല്ലാം പരീക്ഷക്കെല്ലാം വ്യത്യാസമായിയിരിക്കും സല്സിക്കും എല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വരുണ്ടെന്ന് അഹ് പരീക്ഷയുടെക്കെ ഒരുപാട് പാഠങ്ങളും ക്വസ്റ്റ്യൻ ആൻസറുകളും ഒക്കെ വ്യത്യാസത്തിലാണ് വരുന്നെന് പറയുന്നു.
അഹ്
ക്വസ്റ്റ്യൻൊക്കെ പുസ്തകത്തിനെ പോലൊന്നും അല്ലെന്നാ പറയുന്നെ പുസ്തകം പഠിച്ചിട്ട്
ആ
അത് നോക്കി വേണം ചെയ്യാന്
ആഹ് ഹാ
അനൊക്കെയാണ് ഇവിടെ സാറന്മാര് പറഞ്ഞു കൊടുക്കുന്നെ ആ ഇപ്പൊ പഠിപ്പിക്കുന്ന പോല തന്നെ ക്വസ്റ്റ്യൻ വേണോന്നില്ല അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് തന്നെ പഠിക്കണംന്നൊക്കെയാ പറയ്ഞ്ഞു വിടുന്നേ
ആഹ് ഹ ഹ ഹ
അങ്ങനെക്കെ ചെയ്യാൻ പറയണം
ആഹ് എന്ന ശെരി എന്നാല് ഉം വിളിക്കാം വിളിക്കാം
ആ സരിയ